പറയുന്ന കേൾക്കുന്നുണ്ടോ
എനിക്ക് കേക്കാം
ആഹ് എനിക്കും കേക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം?
ഇവിടെ മഴ വെയിലും മഴയും രണ്ടും മിക്സ്സായിട്ട് വെറുവാ
ആണോ
ചിലപ്പോൾ മഴ പെയ്യും ചിലപ്പോൾ ഇല്ല ആഹ് ഏകദേശം കഴിഞ്ഞു
ഹലോ
അവുടെ
ഇനി ഇന്നത്തെ പരിവാടിക്കൾ എന്തുവാ
ഇനിം ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണം കഴിക്കണം കുളിക്കണം പിന്നെ. ഒരു പിള്ളേരെ പഠിപ്പിക്കാൻ പോണം മെഡിറ്റേഷനും യോഗയൊക്കെ.
ആന്നോ ഓ ഓ വൈകിട്ടാന്നോ.
ആ അതെ നാല് മണിക്ക
നാല് മണിക്ക് നാല് മണിക്ക് ന്നിട്ട് പോയിട്ട് എപ്പം വരും?
ഒരു മണിക്കൂർത്തെ കാര്യമേയൊള്ളൂ.
ആന്നോ ഓ അഞ്ചുമണിക്ക് അവൻ വരും ആ ഇന്നെട്ട് പിന്നെ ഇന്നെന്തെക്കെയായിരുന്നു പരിപാടികള്.
ഇന്ന് ഇവെടെ ഉച്ചിക്കത്തേക്കുള്ളതൊക്കെ ഒണ്ടാക്കാൻ അമ്മെയെ സഹായിച്ചു.
ആന്നോ?
ആഹ് ചക്കയെക്കെയായിരുന്നു അപ്പൊ ചക്ക
ചക്കയോ ആഹ് കഴിച്ചോ എന്നെട്ട് സമയായോ കഴിക്കാൻ?
ഇല്ല കഴിച്ചില്ല ഇനി എല്ലാരും വന്ന് ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ച്
ആഹ് ആ ഞായറായ്ചയാവുമ്പോ എല്ലാരും ഒണ്ടല്ലോ വീട്ടി അതല്ലേ?
അതെ അതെ ഇന്ന് എല്ലാരുവുണ്ട്.
ആഹ് ക്ലാസൊക്കെ എങ്ങനെ പോണ്.
ക്ലാസ് കൊഴപ്പെയില്ല വല്ല്യയിതില്ല എന്നാലും. ഇങ്ങനെ പോവുന്ന്
പോവ്ന്നോ?
ഒരൊഴിക്കിനൊപ്പം സഞ്ചരിക്കുകയാണ് പക്ഷെ അതിന് ആഹ് ഓപ്പോസിറ്റായിട്ട് നീന്തുന്നില്ലിപ്പൊ.
ഓഹ് ഓഹ് ആ അത് ശരിയാവും അങ്ങ്. നിങ്ങടെ നാട്ടിലെ വീട്ട്ലൊക്കെ ഇപ്പഴും ചക്ക കിട്ടുന്നുണ്ടോ?
ഇവിടത്തെ ചക്കയിപ്പൊ പിടിച്ചു തൊടങ്ങുന്നതേ ഉള്ളൂട്ടോ അപ്പം ചക്കയുണ്ട്.
ഒണ്ടോ? ഏറ്റവും അവസാനാന്നോ അവടെ?
ആ ഞങ്ങക്ക് അവസാനമാണ് ചക്കണ്ട
ആ അതാകുമ്പോ എല്ലായിടവും കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങള് തൊടങ്ങും.
ആന്ന് ഇവടെ. ബുദ്ധിമുട്ടാ എല്ലാർകും മടിയാ എടുക്കാനൊക്കെ അങ്ങ് ചക്കാ അരിഞ് പശുവിന് കൊടുകും.
അയ്യോ! ആർക്കും വേണ്ടേ?
ഞങ്ങൾ ചക്കാ പശൂന് കൊടുക്കും കാര്യം പാല് വരാൻ വേണ്ടിയിട്ടേ നല്ലതാ. പാല് വരാനും അതിന് ആരോഗ്യത്തിനും ചക്ക ഒള്ളപ്പോ ചക്ക കൊടുക്കും നല്ലയാ. അപ്പം കൊറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് നന്നായിട്ട് അരിഞ്ഞങ്ങ് കൊടുക്കും.
ആഹ് നല്ലയാന്നോ അത്?
അതെ ചക്ക ഉള്ളപ്പോ അങ്ങനെ കൊടുക്കുന്നത് അതിന്റെ മുള്ള് പഴുത്തത് കൊടുക്കത്തില്ല പ ച്ചാ, ചക്കയെണ്ടല്ലോ പൊരി
പച്ചച്ചക്ക അത് മൊത്തവും തോടൊക്കെ അതൊക്കെ ചെത്തി വേണ്ടേ കൊടുക്കാൻ മുള്ളൊക്കെ?
ഇല്ല ഇല്ല അത് നമ്മള് വല്തായിട്ട് വെളഞ്ഞതല്ല കൊടുക്കുന്നത്.
ആന്നോ?
വെള ആ വല്യതായിട്ട് വെളഞ്ഞാന്നെങ്കി അയിന്റെ മുള്ള് ചെത്തി കൊടുക്കും.
ആഹ് അതാ ഇവടങ്ങനെ കേട്ടിട്ടുണ്ട് കാരണം ഇവിടെ നമ്മള് ചക്കയുള്ള ദുവസാ ന്നെങ്കി മടലൊക്കെ എടുക്കാന് അപ്പർത്ത്ന്നൊക്കെ ആളുകള് വെരുവേ
ആഹ് ആഹ് പശൂന് കൊടുക്കും പക്ഷെ പശുവിന് പഴുത്തെ ആഹ്. ആ അതെ അതെ പഴുത്ത ചക്ക കൊടുക്കത്തില്ല ഒട്ടും കൊടുക്കത്തില്ല ഒന്നും കൊടുക്കത്തില്ല.
ഓഹോ
പഴുത്ത ചക്കയുടെ ഒരു ഒരു ഭാഗം പോലും പശൂന് കൊടുക്കത്തില്ല. അയിന് ചാണ്ടല് വെരും ആ ചാണ്ടല് വരും.
ആഹ് ഹാ അതാ ഞാാനിങ്ങനെ കേട്ടിട്ടുണ്ട്.
ആ പച്ചച്ചക്ക കൊടുക്കും പച്ചച്ചക്ക ഇങ്ങനെ കുനു കുനാന്നരിഞ്ഞിട്ട്. ഉപ് കല്ലുപ്പ്ട്ട് കൊടുക്കും കല്ല്പ്പ്
കല്ലുപ്പിട്ട് കൊടുക്കും ആ് ചീനിയൊക്കെ കൊടുക്കൂല്ലയോ പശുവിന് ചീനി
ചീനി അരിഞ്ഞ് കൊടുക്കും
ചീനി ആ ന്ന് വെച്ചാല് നമ്മക്ക് കഴിഞ്ഞ പ്രാവിശ്യം നമ്മടെ കൃഷിയിടത്ത് ചീനിയൊണ്ടാരുന്നു
ആഹ്
പക്ഷെങ്കില് ഇത് നമ്മള് വെളവെടുത്തില്ല വെളവെടുക്കാതെ ഇത് മണ്ണ് കിടന്നങ്ങ് അധികം വെളവായി
ഓഹ് പന്നലായി അതിനി
ക്യം പറ്റത്തില്ല പുഴുങ്ങാനോ വേവിക്കാനോ ഒന്നും പറ്റത്തില്ല
ആ ഭക്ഷിയോഗ്യമായില്ല
ആ അന്നേരം നമ്മളിത് അ അരിഞ്ഞ് ഒണക്കിയാരുന്നേ സൂക്ഷ് ഷ്ട്ടം പോലെ അരിഞ്ഞുണക്കിയൻ്റെ അന്ന് തൊട്ട് നമ്മളിത് അ പുഴുങ്ങാതെട്ടോ ഒണക്കുന്നത് അന്ന് തൊട്ട് പേര്‌ മഴ നമുക്ക് വെയിലില്ല
ആഹ് ശരി
വെയിലില്ലാതിരുന്ന് ഇതങ്ങ് ചെന്നീരോടും നമ്മള് പറയത്തില്യോ വരകൾ വീഴും
ആ കെട്ടിട്ട്ണ്ട്
ആ ചെന്നീരോഡിയോണ്ട് നമുക്ക് പിന്നെതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കത് പിന്നെ വിക്കാൻ പറ്റത്തില്ല
ഓ കഷ്ട ഇപ്പ എല്ലാ ഒരുപാടുണ്ടോ
ഒരുപാടുണ്ടാര്‌ന്നു ഒരു പത്ത് കിലോളട്ത്ത്ണ്ടായ്ര്‌ന്നു
അയ്യോ
ആ പിന്നെ അത് കാ പിന്നെങ്ങ് പശുനോടുക്കാനേ പറ്റത്തുള്ളൂ മുക്ക്
ആഹ് പശുനോടുത്തോ
ആ അത് ചെന്നീരോടിയത് പിന്നെമ്മക്ക് ചന്തേല് കൊണ്ടോയി വിറ്റാ വെല കിട്ടത്തില്ല
ആഹ് കിട്ടത്തില്ല അവിടെ എട്ത്ത് പശുഒക്കെഴുണ്ടോ
അത് നമ്മള് കൃഷിയിടത്തില് നമ്മള് കൊറച്ച് നാളുകൊണ്ട് ങ്ങനെ വിചാരിക്കുന്നായിരുന്നു വെളവെടുക്കണോ അല്ലാതെ വിക്കാന്നൊക്കെ പക്ഷെ അങ്ങ്
ഓ
സമയം കിട്ടില്ല പിന്നെ അങ്ങ് ഹ് മണ്ണീന്ന് എളക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു
ആഹ് ജോലിക്കാരും വേണവല്ലോ
ആഹ് പക്ഷെ നല്ല രുചിയുള്ള ചീനിയാര്‌ന്നു ആദ്യത്തെക്കെ നമ്മള് വെളെവെടുത്തത നല്ല രുചിയായിരുന്നു
അയ് ശരി
ആ നല്ലോണം വേവ്ന്ന എനവുമായിരുന്നു പ ക്ഷെത് പർഞ്ഞിട്ട് കാര്യല്ലല്ലോ അങ്ങനെ ശീ
ച്ചീനികൊണ്ട് ച്ചീനി കൊണ്ട് ചിപ്സ്ണ്ടാക്കിട്ടുണ്ടോ പച്ചക്ക്
ചീനി അത് ഇതുവരെ ഉണ്ടാക്കി് നോക്കിയിട്ടില്ല
ചീനി വത്തല്
ആഹ് ആഹ്
ചീനി കറക്റ്റ് പച്ചക്കന്നെന്ന് അരിഞ്ഞിട്ടിട്ടങ്ങ് വറക്കണം
വറക്കോ ആ അന്നേരം ഞാൻ ചോയിക്കട്ടെ അന്നേരം നടുക്കത്തെ ഒരു കമ്പു പോലെള്ള ഒരു സാനം ഇല്ലേ അതെന്തോയ്യും
വെറും കുഞ് ചീനി എടുക്കുന്നത് എന്താച്ചാ പൊട്ടിച്ചീനി ഒരുപാട് വിളയാത്തത്
ചീനി അധികം വെളയാത്ത ചീനിയല്ലേ എടുക്കുന്നെ ആഹ് ആഹ് ഞാൻ അത്രക്കങ് വെളവ് കുറഞ്ഞ ചീനി ഞമ്മള് ഉപ വീട്ട് ഉപയോഗിക്കാനടുക്കത്തില്ലല്ലോ അന്നേരം പിന്നെ ക്കറിയാൻ വയ്യ അയിനെ പറ്റി
ഒരുപാട് വെളഞ്ഞതല്ല കൊറച്ച് വെളവ് കൊറഞ്ഞത് ഇങ്ങ ചെറിയ രീതിക്കെണ്ടല്ലോ നല്ല ഷേയ്പ്പിനൊക്കെ ഇരിക്കുന്നെ ആവുമ്പ അത് നന്നായിട്ട് ഇങ്ങനെ ചീവി ചീവി ചീവി ഇടാം പറ്റും
ചീവി ചീവി നമ്മള് ചക്ക അരിയുന്ന ചക്കയല്ല മ്മള് കായഎരിന്നോട്ട്
ആ നമ്മള് നമ്മുടെ കെഴങ്ങ് വെച്ചിട്ടുണ്ടാക്കത്തില്ലേ കെഴങ്ങ്
ആ ഇവടെ ഇവടെ കെഴങ്ങു ആർക്കും അങ്ങനെ താല്പര്യം ഇല്ല അതുകൊണ്ട് നമ്മള് അതൊന്നും പരീക്ഷിച്ച് നോക്ക
ഓ ശരി ശരി നമ്മുടെ അല്ലാത്ത പഴത്തിന്റെ ചിപ്സ്ണ്ടാക്കത്തില്ലെ പഴം പറ്റല്
ആ വറ്റല് കഴിക്കാന് ഇഷ്ടവാ ഈ ചീനീടെ ആയാലും വ ലും പൊർത്ത്ന്ന് വാങ്ങിച്ചുള്ളത് കഴിക്കാൻ ഇഷ്ടാ പക്ഷെ നമ്മളിങ്ങനെ വീട്ടീ ഇതുവരെ ഇണ്ടാക്കി നോക്കിട്ടില്ല
ആഹ് ശെരി ശെരി അതൊന്ന്ണ്ടാക്കി നോക്കണം ഒരു വട്ടം ചീന ച
ആ അല്ല അതിനു ശേഷം പിന്നമ്മള് ചീനി നട്ടില്ല
ഓ അയ് ശരി ഇവിടെ ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി നോക്കി കൊള്ളാര്ന്നു നല്ലായിരുന്നു അ അത്ര നമ്മള് വറ് ട്ട് കഴിഞ്ഞ്ട്ട് നല്ലായിട്ടങ്ങ ക്രിസ്പാവും നല്ല മൊര്മൊരാന്ന് മൊരിയും
മൊരിയും ഓ
പെട്ടെന്ന് പൊരിയും പെട്ടെന്ന് മൊരിയും കാര്യം നമ്മള് ഒരുപാട് കനത്തിലല്ലേ അരിയുന്നത് വെറും പൊടിയായിട്ടാ ഒട്ടും കനമില്ലാതെ അരിയുന്നെ കാമ്പു എണ്ണകകത്ത് ഇടുമ്പതന്നെ പെട്ട - ട്ടന്നന്നു പൊള്ളി നന്നായിട്ട് വെരും
വെരും ആ ഇതേപോലെ നമ്മള് ഈ ചേനേം ചേമ്പും ഒക്കെ ഇങ്ങനെ അരിയും അറി വറക്കും അറിയാവോ
ഞാൻ എന്റെരു കൂട്ടുകാരി കൊണ്ടോന്ന് ഞാൻ കഴിച്ചിട്ട്ണ്ട് ചേന
കൂട്ട്കാരി
ചേന വറ്ത്തത്
ആഹ് ചേന വറ്ത്തത് രാ ചോറിന്റെ കൂടെ കൊണ്ടന്ന്
ആഹ് എനി അങ്ങനെ അവള് പ്രത്യേകം ഒരു പാത്രത്തിലിട്ടോണ്ടാ വന്നെ -
ആഹ് മാമെ ഇത്‌ നമ്മുക്ക് ഇതെന്നാര്ന്ന്
ആഹ് ഞങ്ങളതീന്ന് ഉച്ചക്ക് ചോറിന് മുമ്പ് തന്നെ അതങ്ങ്ട്ത്ത് തിന്നും
എടുത്തോ ഇത് നമ്മള് ചോറുണ്ണാ നേരത്താട്ടത് കണ്ടെ അന്നേരം ആദ്യമേ നമക്ക് വിചാര്ച്ച് ഏ ഇതെന്താ ചോറിന്റെ കൂടെ ഇങ്ങനെ വറവല്ലാം നമ്മളങ്ങനെ നമ്മടെ- സ്തിതി അങ്ങനെ അല്ലല്ലോ അന്നരം അവര്ടെ അമ്മ രാവിലെ വറ്ത്ത് കൊട്ത്ത് വിട്ടയാ
ആഹ് എന്നിട്ട് എയർടൈറ്റായിട്ട് അടച്ചു വെക്കുന്നതോണ്ട് നന്നായി ക്രിസ്പി ആയിട്ടിരിക്കും
ഉം നല്ല മൊരുമൊരിപ്പാ വെരുമ്പോഴത്തേക്കും നല്ല മൊരുമൊരുപ്പാ തണുത്തൊന്നും പോത്തൊന്നുല്ല
മൈതു അതുപോല പക്ഷെ ഞാനനത് വീട്ടീ പ്രയോഗിച്ച് നോക്കിങ്കിലും ശെരിയായില്ല
ആന്നോ ഇത് ഉണ്ടാക്കാൻ അറിയുന്നവര് ഉണ്ടാക്കണായിരിക്കും അല്ലെ പിന്നെ ഐന്റെ രീതി അന്വേഷിക്കണം എങ്ങനെയാന്നുള്ളതേ
ആഹ് ആഹ് ഞാൻ ചോയ്ച്ചാ മനസിലാക്കിട്ടാ സംഭവം പക്ഷെ വീട്ടില്ക്കൊണ്ടോന്ന് ചെയ്ത് നോക്യപ്പോ പക്ഷെ ത്ര ഐന്റെ അടു- ത്തോലും വന്നില്ല
വന്നില്ല ആഹ് ഇതേപോലെന്നെ എന്റെ കൂട്ടുകാരീടെ അമ്മെ വീട്ടീന്ന് ബിരിയാണി ഇണ്ടാക്കി എലക്കകത്ത് പൊതിഞ്ഞ് കൊടുത്ത് വിടുവായിരുന്നു
നല്ല സ്വാദായിരുന്നു രാവിലെ എണ്ണീറ്റിട്ടേ നമ്മളെ സാധാ അരിവെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു വിടും
ഏ അത് ശെരി
ആഹ് അതിന്റെ മസാല അ നമ്മള് സാധാ നമ്മള് കടകളീന്ന് വാങ്ങിക്കുന്ന ബിരിയാണിക്ക് നമുക്ക് അരിയിടെ നിറവും മസാലേടെ നിറോം നമുക്ക് രണ്ടായിട്ട് അറിയത്തില്ലേ
അറിയാം
ഇത് അരിയും മസാലേം എല്ലാം നല്ലോണം അങ്ങ് പെരണ്ട് വാഴേലക്കകത്ത് പൊതിഞ്ഞ്
ഓ കൊതി വെര്ന്നു
ആഹ് അതാ നമുക്ക് ഏ ഒന്ന് രണ്ട് പേർക്കൊന്നും അല്ലല്ലോ നമ്മള് നാലഞ്ച് പേര്ല്ലയോ നാലഞ്ചു പേർക്കൊക്കായിട്ട് ആ രണ്ട് മൂന്ന് ആ രണ്ട് മൂന്ന് പൊതിയാ കൊണ്ടുവരുന്നെ
അത് ശെരി എലയ്ക്കാത്താവുമ്പോ നല്ല മണമായി-
നല്ല മണാ ആദ്യമേ ഒരു ദെവസ- സം എന്റെ ഈ കൂട്ടുകാരി അവക്ക് കഴിക്കാനായിട്ട് മാത്രം ഉച്ചക്ക് കഴിക്കാനായിട്ട് മാത്രം കൊണ്ടുവന്ന് അന്നേരം പിന്നെ നമ്മളെല്ലാം കയ്യിട്ട് വാരിയപ്പോത്തേക്ക് അവക്ക് കിട്ടിയില്ല
ആഹ് അതില് നിന്ന് പരാതി പർഞ്ഞ് അവള്
ആഹ് പിന്ന അന്നേരം ഞമ്മള് പറഞ് അവറ് അമ്മയോട് പറഞ്ഞ് ഇഞി കൊട്ത്ത് വിടുമ്പൊ നമ്മക്കെല്ലാവർകും കൂടി കൊട്ത്ത് വിടാനായിട്ടെ അത് എല്ലാരും കുടി ഇത്രിം കഴിച്ചാല് ഒന്നും ആവത്തില്ല പിന്ന നമ്മള് നമ്മടെ ചോറും കഴിക്കും
ഉം
ആഹ് എല്ലാരും വേ ഇങ്ങന വാരി കഴിക്കുമ്പഴത്തേക്കു
ആഹ് പെട്ടെന്ന് തീരൂലൊ
ആഹ് പെട്ടന്ന് തീരും. പക്ഷെ രണ്ട് വട്ടെ കൊണ്ടുവന്നിട്ടൊള്ളു പിന്ന നമ്മക്ക് - എനിക്കങ്ങനെ ഒരവസരം കിട്ടിട്ടില്ല കൊണ്ടുവരാനായിട്ടെ
ആണോ ചിക്കനാര്ന്നോ
ചിക്കനൊക്കെ കൊറവാ പക്ഷെ അയിന്റെ മസാല ചോറും മസാലയും കൂടെ പരട്ടിയത് മതിയായ്രുന്നു നമുക്ക് കഴിക്കാൻ സലാഡും പപ്പ അപ്പളും എല്ല അച്ചാറും എല്ലയിട്ട കൊണ്ട് വര്ന്നെ
ആഹ് അതെങ്ങനെ ചെലര്ണ്ടാക്കുമ്പൊ നല്ല സ്വാദ
നല്ല സ്വാദാ ഇവിടെ വീട്ടില് ഏഹ് ഇത് വരെ ബിരിയാണി നമ്മളുണ്ടാക്കിയിട്ടില്ല
അതെന്താ
ബാക്കി ഫ്രൈഡ് റൈസും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വീട്ടിലെങ്ങനാന്ന് വെച്ചാല് വീട്ടില് അമ്മയ്ക്ക് ഏഹ് ഇങ്ങനെ ചിക്കനും ചോറും കൂടി എല്ല ഒരുമിച്ചിട്ട് എളക്കി ഉണ്ടാക്ക്ന്നത് അമ്മക് ന്തൊ ഭയങ്കര ബുദ്ധിമുട്ട് പോല പറയ്ന്നെ നമുക്ക് അല്ലെ പിന്നെ സപ്പറയ്റ്റ് നമ്മ്ടെ ഈ ബസ്മതി റൈസ് വേവിച്ചിട്ട് ബിരിയാണിടെ മസാല സപ്പറയ്റ്റായിട്ട് കറിയായാട്ട് വേറെ ഉണ്ടാക്കീട്ട് നമ്മളൊരുമിച്ച് കഴിക്കാനായ്ട്ട് പറയും
അത് ചെലപ്പം മൊണ്ടാക്കി ഇത് വരെ അങ്ങ്ട്ട് ശീലായിട്ട്ണ്ടാ അതുകൊണ്ട
ആഹ് അ അല്ലെ ഇത് വരെ ഉണ്ടാക്കീട്ടില്ല നമ്മള് ഉണ്ടാക്കിട്ടില്ല എത്ര എത്ര വാങ്ങ്ച്ചാലും നമ്മളത് അവസാനം ഫ്രൈഡ് റൈസ് ആക്കും
ആഹാ ബിരിയാണിക്കെപ്പഴും കൈമ അരിയാ നല്ലത്
ആന്നൊ ശരി നമ്മള് തക്കാളിച്ചോറ്ണ്ടാക്ക അ അരിയല്ലയൊ
ആഹ് നമ്മളീ ഈ ബിരിയാണി അരീന്ന് പറയുന്നതെന്നെ ഒര് വ്യത്യാസവ അത് ന പതെ ബസ്മതീ റൈസല്ല
ആഹ് ആഹ്
ഉം പഷെ ഞങ്ങടെ അച്ഛന് ബസ്മതീ റൈസ് വച്ച്ട്ടുള്ള ബിരിയാണി ഇഷ്ടം ഇവിടിം ബിരിയാണി ഉണ്ടാക്കുന്നത് കൊറവ ഞങ്ങളങ്ങനങ്ങോ
ആഹ് ആഹാ നമ്മളും ബിരിയാണിണ്ടാക്കല് കൊറവ വാങ്ങിക്കാന്ന്വെ പൊറത്ത്ന്ന വാങ്ങിക്കത്തെ ഉള്ളു
അതെ അതെ ഇവടെ പിന്നെ കുക്കർലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും ചുമ്മാ തട്ടിക്കൂട്ട് അതെ അതെ
ആഹ് ഞാ പിന്നെ ഇന്നാള് ത കാടിച്ചോറ് ഇണ്ടാക്കാനായിട്ട് നോക്കിയായിരുന്നേ ഒരു ദിവസം തക്കാളിച്ചോറുണ്ടാക്കി പക്ഷേ ഏഹ് ക്കാളിച്ചോറ്ന് ഞാനൊര് വീഡിയൊ നോക്കി യൂട്യൂബ് നോക്ക്യ ചെയ്തത് ആഹ് വീഡിയോക്കകത്ത് അവര് നമ്മ്ടെ ബസ്മതി റൈസ് വെച്ചാ കെട്ടൊ തക്കാളി ചോറ് ഉണ്ടാക്കിയെ
അയ് ശരി
ആഹ്ഴ പക്ഷെങ്കില് അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്ന്ന്നെ ഈ കൈമ അരി വെച്ചിട്ടുണ്ടാക്കുന്നോ ണ്ടായിരിക്കും
ആഹ് അതായിര്ക്കും
ആഹ് ഞാം
എന്നാ ശരി ഞാൻ വേറൊര് ദിവസം വിളിക്കാം
ആ ആഹ് ശരി ശരി